ഹലോ
ആഹ് കേക്കുന്നുണ്ട് എന്നോടും ക്കൊടാ.
ഞാന് ഇവിടെ ക്കെടക്കും.
അഹാ പണിയൊക്കെ കഴിഞ്ഞോ?
പണിയൊക്കെ എപ്പഴേ കഴി
ആഹ്
എന്താ പരിപാടി?
ഞാന് ഇങ്ങനെ ഓരോ ന്യൂസ് ഒ ത്തെ കേട്ടിങ്ങനെ ഇതായിട്ടിരിക്കുവാ.
അത് ശരി
കേട്ടർ നോക്കൂ മറ്റേ അങ്ങ വാടിയിലെ മൂന്നര വയസ്സുകായി പീഡിപ്പിച്ചന്ന് പറഞ്ഞു
ഇല്ലയാണ് ഇന്നത്തെ ന്യൂസില
ആ ഇന്നത്തെ ന്യൂസിലുണ്ട് മൂന്ന് വയസ്സുള്ളൂ ഒരു ചെറുക്കനാ നോക്ക പറന്നിട്ട്
എത്ര വൈസുള്ള ചറക്കെ
ഇരുപത്
ഉ അങ്ങമാടി പഠിക്കുന്ന കൊച്ചന
ആഹ അങ്ങവാടി പഠിക്കുന്ന കോച്ച ഞാൻ അവിടുത്തെ ടീച്ചറിന്റെ മോനാന്നൊക്കെ പറയുന്നു കറക്റ്റ് അറിയത്തില്ല പക്ഷെ എങ്കില് സ് കോഴ കോഴിക്കോട്ല്ലേ കൊച്ചി കൊച്ചി എളമക്കരാ
ഓ് കണ്ടില്ല മറ്റ അ രാവിലെ മേ കൊല്ലം കൊട്ടാരക്കര ഒരു വണ്ടിയടത് ആക്സിഡന്റ്ത് കണ്ട് രണ്ട് സ്കൂൾ കുട്ടികളും മരിച്ചെന്ന് പറഞ്ഞു അതത് കേട്ട രാവിലെ എന്ന അത പിന്നെസ
സംഭവങ്ങൾ കേട്ട നമ്മുടെ തലയെല്ലാം കൂടെ കറങ്ങിപ്പോകും എങ്ങനെ ജീവിക്കുമ എന്ന അറിയത്തില്ല പേടി
അതന്നെ മുമ്പൊള്ളോര് പറയുവാര്ന്ന് പെ നങ്ങളുടെ വസ്ത്രധാരണത്തിലായിരുന്നു പീഡനം വരുന്നേന്ന് ഇപ്പൊ ഈ കെളവികളേയും കൊടി കൊച്ചുങ്ങളെയൊക്കെ എന്തോ വസ്ത്രത്തിൻ്റേത് കണ്ടിട്ടാ
അതെ അത് അതെ അതെ ഈ കഴിഞ്ഞ ദീസം കണ്ടില്ലായിരുന്നോ ഒരു ഉം ഒ ഒ ബന്ധത്തിലെങ്ങാണ്ട് ഒള്ളതാ പുള്ളി ആ പുള്ളിയ ആണെങ്കില് ഈ ജനിച്ചു പത്ത് മാസ ആയതേ ഒള്ളൂ കൊച്ച് ആ കൊച്ചിനെ എടുത്തോണ്ടു പോയി പുള്ളി പി പീഡിപ്പിച്ച് അവരുടെ ബന്ധക്കാരാ എന്നീട്ട് തള്ള ഒറക്കി കെടത്തീട്ട് തള്ള കുളിക്കാന എങ്ങാണ്ട്ട് പോയേക്കുവായിര്ന്ന് അപ്പൊ തള്ള തിരിച്ചു വന്നപ്പോ കൊച്ചില്ല പത്തു മാസം ആയ പത്തു വയസല്ല പത്തു മാസം അത് എങ്ങനെ എഴുന്നേറ്റ് ഓടുവോ ഇല്ലല്ലോ അപ്പൊ അവര് തെരക്കി എന്നാ അലും എടുത്തോണ്ട് പോയതാണോന്ന് അറിയത്തില്ലോ പേടിച്ച് തെരക്കിയപ്പോ ഈ പുള്ളിയും കൂടെ നിന്ന് തിരക്കിയേക്ക്ന്ന് കൊ ച്ചിനെ കൊണ്ട് കൊന്നിട്ടേ വര് വന്ന് കൂടെ നിന്ന് യ്യോ കുഞ്ഞിനെ കാണ്ന്നില്ലന്നും പറഞ്ഞ് തെരക്ക്ന്ന് എന്ന് അവസാനം പോലീസൊക്കെ വന്ന് തെരക്കി ചെന്നപ്പോ ഈ പുള്ളിയാ
ദ്ശ് ന്നട പിടിച്ചാ അവൻ്റെ ഇാ ഇവ്ടത്തെ നിയമം ശരിയല്ലാ
ആ ആ അതെ അതെ
ഗൾഫില കണകക്കൊ സിസ്റ്റം കൊണ്ട് തല വെട്ടണ്ട കാര്യത്ത് തല അന്നെ വെ
അതെ ഒറ്റയടിക്കങ്ങ് തീർ കായകന്മാര് പിന്നെ ആരെയും പീഡിപ്പിക്കല്ല്
കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് ആ ജയിലി കൊണ്ട് ഫുഡ് കൊടുത്ത് അവക്ക വലുതാക്കി
ഉം അതെ ഇവിടെ ആണെങ്കി ഇവ് എനി ക്ക് തോന്നുന്നു വെളിയിലൊള്ള ആൾക്കാരെക്കാട്ട് നല്ല ഫുഡൊക്കെയാ ജെയിലിനാത്ത്
ആ അതല്ലേ പിന്നെ എങ്ങനാ അവമാർക്ക് അതേപോലെ ശമ്പളോം നാട്ടി കെടന്ന് വെയിലത്ത് പണി പണിയെടുക്കുന്നവർക്ക് കിട്ടത്തില്ലല്ലേ
ഉം
പത്ത് മാസായ കുടിച്ചിട്ടില്ലേ
ആ ക്ഷെ എന്തോ ചെയ്യാനാന്ന് പറ ഓരോ സംഭവങ്ങളെ നമ്മക്ക്
പക്കൂ ഒക്കെ കൊച്ചുങ്ങളൊള്ളെ അ പ്പ ഓരോ കാ കാണേം കേക്കേം ചെയ്യ്മ്പ പേടിയാ
പിള്ളേരെന്നോ പെമ്പുള്ളാരെന്നോ ഒന്നും ഇല്ല പീഡിപ്പിക്കുന്നവർക്കെ
അഥ
പണ്ടൊക്കെ പെമ്പിള്ളോരെ മാത്രം സൂക്ഷിച്ചാ മതിയായിരുന്നു എന്നാലും എനിക്ക്‌ തോനുന്നു ഇത്രയും പീഡനൊന്നും ഇല്ലാരുന്നു
ഇല്ലോടെ അതാണ് കാരണം അതിനനുസരിച്ച് നടപടി എടുക്കാനും ആരും ഇല്ലല്ലോ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്ത സെലിബ്രിറ്റികളെ കൊണ്ട് കടക്കുന്നണക്ക് രണ്ട വണ്ടി പോലീസും കൊറെേ ആളുകളും കൊറേ ചാനലുകാരും കുറ അവിടെ തട്ടി ഇങ്ങോട്ടണ്ട് എന്നിട്ട് ലൈനകത്ത് കൊണ്ടിട്ട് തിരി കൊറച്ചാൾ കഴിയുമ്പോ അവന്മാര അല്ലാതെ എന്തോ ഉണ്ട്
ഇപ്പം കണില്ലേ പണ്ടങ്ങാട് ബസ്സേൽ ഇങ്ങനെ പീഡിപ്പിച്ച ഒരു ചെറുക്കൻ അവൻ ജയിലിൽ പോയിട്ട് ഇറങ്ങിയപ്പം മാലയിട്ട് ആൾക
തല്ല്യ കൊല്ല
ആ വരൊക്കെ ആഹ ഇപ്പം ചുമ്മാ ഫോണിലെ ഓരോ വീഡിയോസും ഇതും സിനിമയും ഒക്കെ കണ്ട് അതുപോലെ ചെയ്യുന്നവ നല്ലവരാ എന്നുള്ളരു രീതിയിലേക്ക് മാറിയേക്കവാ
ഇ എല്ലാ സിനിമ കണ്ടാ ഓരോന്ന് കാണിക്കുന്ന കണ്ട പടിക്കുന്നോ
ഉം
നല്ല മെസ്സേജേളും കൊടു
ആഹ്
അവൻമാർക്ക് അവമാർക്ക് വെറുതെ ഇങ്ങനെ എഴുതിക്കാണി
അതെ പിന്നെ കൊറെയൊക്കെ കള്ളത്തരം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ.
ആഹ്
പിന്നെ ചെലത് വാർത്ത കേക്കുമ്പം നമുക്ക് ഈ കള്ളത്തരം വാർത്ത വന്നിട്ട് ചെലത് കേക്കുമ്പഴ്ത്തേക്കും നമ്മുക്കേ സത്യമാണോ
ആഹ് കെള്ളാണോ
ഉം അതാ പ്രശ്നം ഉം ചുമ്മ എഴുതി വെക്കുന്നെ ഉം ഉം ഇപ്പൊ കണ്ടില്ലേ മറ്റേ മറ്റേ പ്രിയദർശിനി എറങ്ങിയല്ലേ പോയാരുന്നോ കെ എസ് ആർ ടി സി
ഇല്ല ഇല്ല ഇല്ല
ആഹ് ഞാനും കേ ഇയ്യോ കേറാനൊന്നും പറ്റത്തില്ല ഞാൻ ഫാസ്റ്റേ കേറി വരും എവിടേലും പോയിട്ട് ഫാസ്റ്റേലാവുമ്പം കൊടുത്ത് വരാല്ലോ ലൊന്നും ആൾക്കാരില്ല ഈ പ്രിയദർശിനിയേല് നമുക്ക് കേറാനും നമുക്ക് ആ സ്റ്റാൻഡി നിക്കാൻ പോലും പറ്റത്തില്ല. പ്രിയദർശിനി നോക്കി ആൾക്കാര് നിക്കുന്നത.
അത്രയും തെരക്ക് ഞാൻ ചോദിക്കട്ടെ അവർക്ക് ഇങ്ങനെ കൊ ആഹ് അതല്ല അല്ല അവർക്ക് അങ്ങനെ കൊടുത്തോണ്ട് എ പെണ്ണുങ്ങള് കേറത്തില്ല എല്ലാം ഇത് നോക്കി മാ അവർക്ക് ജീവിക്ക എത്ര പൈവറ്റ് വണ്ടിയാണ് കെട
ഉം
ഇതായി ലോകം ഉണ്ടായിരുന്നല്ലോ പെണ്ണുങ്ങളാമ്പത്തേക്കും സേ
കെ എസ് ആർ ടി സി ഇല്ല
ഏഹ് ആണോ
പ്രിയദർശിനി
അത് ശരി ഞാൻ ഇതുവരെ പോയില്ല ഞാൻ അങ്ങനെ അല്ലേലും ബസ്സിലങ്ങനെ പോക്കില്ല
ആഹ് ആഹ് സ്കൂട്ടി ഒണ്ടോ
ആ സ്കൂട്ടി ഉണ്ട്
ആ പിന്നെ നോക്കി നിക്കേണ്ട ആവശ്യം ഇ സ്കൂട്ടി ഉള്ളവർ വരെ പെട്രോളിലാ കാൻ വേ വണ്ടി കയറും അല്ലേ പിന്നെ പണ്ടില്ലാത്ത പെണ്ണുകളല്ല ഇപ്പൊ ഇവിടെ വന്നന്ന്റിയില്ല
ആതാ ഉം വെറുത കിട്ടി സ്ഥിര ഇല്ല ജോലിക്ക് പോണത് അങ്ങനെയൊക്കെ അങ്ങന കേറ അതാവുമ്പ ആ പൈസ എന്തെങ്കിലും ചെയ്യാമ ആണല്ലോ ആണുങ്ങക്ക് ഫ്രീ ആയിട്ട് കൊടു ത്ത് കഴിഞ്ഞാല് അത് സർക്കാരിനെ വീട്ടും വന്ന് വൈകിട്ട് ചെന്നിട്ടും അതായത് വെള്ളംടിക്കും മാറത്തില്ല
ആ
ഇത് പെണ്ണങ്ങവാ അതെ ഏ സേവിങ്സായിട്ടിരിക്കും അത് വീടിൻറെ മുതൽക്കൂട്ടായിട്ടിരിക്കും അത് പറഞ്ഞട്ടാണല്ല ഇയറ് സിസ്റ്റം കൊണ്ടുവന്ന കുറച്ചു നാളേക്ക് കാണാം ഇവിടം വരെ ആഹ് ആ ആ പിന്നാ ത്തി പോവാനിട്ട വഴിയും
മ് എന്തോ കാലംഅല്ലേ
ആ പണ്ടത്തെ കാലം ഒന്നുമല്ല
ഇപ്പ നമുക്ക് എന്ത്വ വിശ്വസിക്കണ്ടേ ആരയ അവിശ്വസിക്കണ്ടേ എന്ന് പോലും അറിയത്തില്ല
ആ എല്ലാ എല്ലാ മായവാ ആളുകളാണെങ്കിലും മാവായണ് കഴിക്കുന്നതാണെങ്കിലും മായവാ എല്ലാം മായവ
അതെ അതെ
പിന്നെ ഇനിയോള്ള തലമുറകള് വരമ്പം അറിയാം എന്താന്നൊള്ളത്
ഇനി അടുത്ത അടുത്ത തലമുറ ഇതിന്റെ ഇരട്ടായിരിക്കും ഇപ്പൊ പത്തും പതിനെട്ടും പതിനേഴും പതിനാറും വയസ്സുള്ള പിള്ളേരാണ് കല്യാണം കഴിക്കുന്നത്
ഏ അത് കല്യാണം കഴിക്കു അല്ലല്ല ഓരോന്ന് ൻ്റെ കൂടങ്ങ്-
ആ അതെ കല്യാണം കഴി- ഒളിച്ചോട്വാ
അ അത കാ കാല ചാക്ക വെള്ളം കുടിക്കുംരോ
ചുമ്മാ അങ്ങ് പോവ പോയി കഴിഞ്ഞ ജീവിതംഒന്നും അറിയത്തില്ല ഇപ്പ പോയേക്കാ- എന്നുള്ള രീതിൽഅങ്ങ് പോവ്വ അപ്പോഴത്തെ സന്തോഷം
ആഹ്
പോയി കെടക്കുവല്ലിയോ ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്ക അപ്പ അതി കാണുന്നതും കേക്കുന്നതും ഒക്കെ ടൈപ്പ് അവര് എൻജോയ് ചെയ്തു നമ്മളുടെ കാലത്ത് നമുക്കൊരു പ്രേമം പറയങ്ങ
അത് ശരിയാണ് കൊറേ ഫോണും മീഡിയയും ഒക്കെ ഉണ്ട്
ആ എന്നാ ഇതൊക്കെ വേണോ സാധനംനം അതൊക്കെ ഒക്ക ഒരു പരിധിയില് കൂടുതലാകുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ അറിയാൻ ഇത് നല്ലതാണ് പക്ഷെ അതി അതിന് ഉപരി അത് ദോഷവും ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കി ഇത്ര വയസ്സിന് ശേഷം ഇടക്കൊരു സിസ്റ്റം വന്നു രുന്നല്ലോ ഇൻസ്റ്റയിലൊക്കാ എന്താണ് ഇത്ര വയസ്സ് കൂടുതലുള്ള റീൽസുകള് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് ആ അങ്ങനെ വന്നിട്ട് കാര്യ അവരുടെ പേരൻറ്സ് ഇല്ലോ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങളെ റ ചെയ്തിട്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് പേരൻസ് ആയിരിക്കും
ആ
ഉം
ഉം എന്നാ ശരി ഞാൻ വിളിക്കാവേ
ഓ ശെരിയടാ